ആഹ് എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഉം ഏഹ് ഏഹ് ഞാനൊക്കെ നേരത്തെ കഴിക്കും റിച് ഉം ഞമ്മളെ കസിന്റെ കല്യാണല്ലേ വെര്ണെ കൊക്കെ കസിന് പേര മ ആഹ് അപ്പ ഞമ്മക്ക് പിന്നെ എന്താ ന്നാ മറ്റൊൻ്റെ കല്യാൺത്തിൻ്റെ മാതിരി സെറ്റാക്കണ്ടേ
ആഹ്
ഉ ബ്രൈറ്റൂബി വാണം എന്തൊക്കെ വാണം ഉം
നൈറ്റി ആരി
അറബിക്നെറ്റ്, അരീക്കുത്ത്, സേ ക്കെ ചെയ്യണം
അരികുത്തിനൊക്കെ പറ്റിയെ നല്ല വിന്റേജ് ആയിട്ടുള്ള വീടൊക്കെണ്ടോ അവടെ പഴയെ പണ്ടത്തെ വീട് പോലെയുള്ള
ഇപ്പടെ ഇവിടെല്ല നമ്മള ചെ ഈ വീട് പറ്റുന്നറിയോ ഓലൊക്കെ ഇത്പ ഉം ഞങ്ങളെ വീടേ ഇത് പഴയൊരു വീടാണല്ലോ ഇപ്പം ഇത് ഇത് പറ്റും ഇതിന ആ മാളി കോണിഎറങ്ങി വരുന്നൊക്കെണ്ട് അങ്ങനെയൊക്കെ നൊ ഇട്ക്കാ ണെങ്കി
ആ
അയിനൊക്കെ ആ ഈ വീട് പറ്റുന്ന്അർണു ഇബലൊക്കെ നമ്മളെ നാത്തൂന്മാർ ഇന്റെ നാത്തൂന്മാരൊക്കെ അൻ്റെ ആൻറ്റിമാര്ഹ് ഓലൊക്കെ അത് പറിയിൻണ്ട് അയിന അങ്ങനെയല്ല നമ്മക്ക് കല്യാണത്തിന്റെ നമ്മളെ മറ്റോന്റെ കല്യാണ ഇൻ്റെ ആഞങ്ങൾടെ കല്യാണത്തിന്റെന്ന് ആ ആ ഡ്രസ്സ് കൊഡെ ഓന് ഗ്രൂംറ്റു ആ ഗ്രൂബി ആ അഹ് സെറ്റാക്കണം. അയിനിപ്പം ഇത് ഒന്ന് ഒന്നൊന്നും പോരല്ലോ
ഒന്നൊന്നു പോരാ അരിക്കുത്തിന് നമ്മൾണ്ടല്ലോ നമ്മളടുത്ള്ള പയേ സാരികളില്ലേ
അയിന് സാരിൻ്റട്ത്ത്ണ്ട് ഇൻ്റെ നാത്തു നാത്തൂന്മാര് രണ്ടാ ആ അങ്ങനെ മൂന്നാൾത്ണ്ട് ഔ അത് അത് സെറ്റാ അയിന് ബ്ലൗസ് ങ്ങക്കൊക്കെ പാകാ വൊള്ളൂ. ഉം അരിക്കുത്ത്ന് അത് സെറ്റ് ആക്
ബ്ലൗസ് ഏതേലും ചുരിദാർ ടോപ്പ്ട്ട്ട്ട് അയിന്റെ മേലണ്ട് ഉട്ത്താതി
ഏഹ് അങ്ങനെചെയ്യല് അഒന്നുപ്പം ഇൻക്കറീലല്ലോ അങ്ങനെ ചെയ്യല് എന്താ ഏതാ ഒന്നും
അങ്ങനെയൊക്കെകാട്ടാ അല്ല അഡ്ജസ്റ്റ് ചെയ്യല്ലാപ്പം ബ്ലൗസ് അയിനായിട്ട് അടിക്കാനൊന്നുംകയ്യില്ലല്ലോ
ആഹ് മഞ്ഞ പിന്നെ മറ്റേകസിൻ്റെ കല്ല്യാൺത്തിന് ഞങ്ങളെ കസിൻ്റെ കല്ല്യാ അമ്മളാ കസിന്റെ കല്ല്യാൺത്തിന് അഹ് മത്യയല്ലോ മഞ്ഞ എല്ലാര്ക്കും പിന്നാവും അതാ അന്ന് മറ്റേ ഫോട്ടോസ് ഇടുത്തൂല്ല്യ ആഹ് അത് അമ്മളറ്റ ഫോട്ടോസ് ഇട്ത്തോ കഴിഞ്ഞീല്ലല്ലോ ഞമ്മക്ക് അഹ് പിന്നേ ആഹ് പെട്ടന്ന്ള്ള കല്ല്യാണയോണ്ട് ആഹ് ഒന്നും ഒന്ന് സെറ്റാ എന്നാല് നമ്മളാ സെറ്റാക്കിയത് മഞ്ഞ കല്യാൺത്തിന് സെറ്റാക്കീന അതും നമ്മക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലയ്നി
ആഹ് ടൈമ് കുറേ പിന്നെ നമ്മളാ ഒന്നാ ഒറങ്ങാതെ കൊറേ ഡാൻസൊക്കെ കളിച്ച അതെന്നേ ട്ടിട്ടൊള്ളൂ
ആഹ് അത് അതന്നെ കിട്ടീട്ടൊള്ളൂ ആഹ് ഒര് രസ കിട്ടിയത് ആഒര് എൻജോയ്മെന്റാ അമ്മകിട്ടിയത് അപ്പം
അത്തേടൊ പിന്നെ കുറേ വർത്താനംപറഞ്ഞ് തേങ്ങാപൂളും ചക്കരയൊക്കെ തിന്ന്ല്ല്യേനിയോ അമ്മള്
അതൊക്കെ എന്തോ രസായിലേ
ഉം
സംബോവത്തിലങ്ങനെ ഒന്നുംകൂടിം കല്ല്യാണംന്നല്ലെങ്കിലൊന്ന് കൂടിയോക്കേനി എല്ലാര്ക്കും പാടെ അന്റെമ്മാനെക്കെന്ന് പറഞ്ഞ് സെറ്റ് ആക്കണം ന്നാ
ആഹ് അങ്ങനെ നമ്മക്ക് ഓരോസം ഓവ്ടെലൊക്കെ കൂടാ കൊറച്ച്
അല്ല ബ്രൈറ്റുബിക്ക് ആഹ് എല്ലർക്കുംനിക്കാൻകണ്ട അയിനി പ്പോസ്ഥലൂണ്ടല്ലോ സ്ഥലൂണ്ടല്ലപ്പോ ഇന്റെ വീട്ടിലൊക്കെപ്പ നല്ല സ്ഥലണ്ടല്ലോ അമ്മക്കൊക്കെ അവടെ നരന്ന് മോൾള മോൾളൊക്കെ കെടക്കാലോ തായ്ത്തും മേലിം ഒക്കെ കെടക്കാൻ സ്ഥലണ്ട് രണ്ട് വീടുമ്പം നല്ലോ സ്ഥല ഉണ്ടല്ലോ
അതാണ് പിന്നെ അവുടെ എല്ലാര പെരിയില്ലേ
താഴത്തവീട്ട്ല് പിന്നെ ഒക്കെ മരക്കളൊക്കെ ഓലറൂമിലേക്കാരം അങ്ങനാവുമ്പോ അവുടെ സൗകര്യം ന്നാലും ഡൈനിങ്ങാൾ ഡൈനിങ്ങാൾളൊന്നും കെടക്കണ്ടല്ലോ അല്ലാതെന്നെകെട ക്കാൻസ്ഥലണ്ടല്ലോ പിന്നെ മോൾത്തെവീട്ടിലും അമ്മായിന്റെവീട്ടിലും
അമ്മായിന്റെട്ടിലും താഴത്തും അവുടൊക്കെ അമ്മക്ക്അയവില്ല അയിനേല്ലാരുപാട കൂട്യകടക്കൊന്ന് ഇങ്ങക്കൊന്ന്ണ്ടോ
ഉ അത് കഴിഞ്ഞറാശ്യം ഞങ്ങ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാരും റിസോർട്ട് അന്ന്ങ്ങളെ എയില അന്ന്ഇങ്ങളഎന്നും ബേക്ക് ഉം ഉം ആ ഫാമിലീല് അല്ലഅംആഹ്തീല് എത്താംകഴിഞ്ഞില്ല ഇങ്ങക്ക് ഇങ്ങളല്ലാത്തോലൊക്കെണ്ട് ഉം ആഹ് ബ്രെയ്റ്റൂബിക്ക്‌അമ്മളെന്താ ഡ്രസ്സ്കണ്ടത്ത്ണ്
ബ്രൈറ്റുബിക്ക്‌ ഡ്രസ്സ് അമ്മള് ഈസി സിൽക്ക്മെറ്റീരിയല് വെര്ന ഒരു ഉടു ഉടുപ്പ്ണ്ട് പഷേ ഇങ്ങളൊന്നും അങ്ങൻത്തെ ഇടൂലല്ലോ
ഉംഉം ഞങ്ങക്കൊന്ന് ഞങ്ങക്കും പറ്റിയാവണം ഞങ്ങളതള്ളാർക്കും പ റ്റിയെ അഹന്നെആവണം അല്ലാഞ്ഞ സെരിയാവൂല അമ്മള്
ഇൽ ബ്രൈറ്റൂബിക്ക് ഇല്ലെങ്കി അമ്മക്കൊര് കളർകോഡല്ല് ഡ്രസ്സ് ഇടണ്ടിരും
ഉം
കളറ്
കളറ്സെയിമാക്കീട്ട് ആഹ്ആഹ്ആഹ്ആഹ് അന്ന് മറ്റോൾതേനി പറഞ്ഞീനേ ബ്രെയിറ്റൂബി നടത്താർഞ്ഞികാണ്ട് ജീൻസിന്റെ ടോപ്പുംആഹ്ഫേന്റും ടോപ്പ് വൈറ്റേനി പറഞ്ഞിനിയത് ന്നാഅതന്ന ദീക്ക്‌ട് സഇതാക്ക്യോക്ക്യാലോ
അങ്ങനെങ്കി അങ്ങനാക്ക ഞാൻപറഇപ്പം ബ്രൈ റ്റൂബികൊക്കെ ഡ്രസ്സ്റെന്റിന്കിട്ടും ക്ഷെ ഇങ്ങള്ഇങ്ങളൊന്നുംഅങ്ങൻ
ഉം ഉം ഞങ്ങളൊന്നും അങ്ങൻത്തെഇടൂല്ല
അതാണ്
ഗൗ ഗൗണാക്കിയിട്ണേന് കൊഴപ്പല്ല്യ ഇതന്ന പോലന്നെല്ലേ
ആഹ് വെല്ല്യ ഗൗണേയ്കാരം അങ്ങൻത്തെട്ടാതി രസംണ്ടാവും നല്ല ത ഇങ്ങനെ മിനിസള്ള ക്ലോത്തില്
ഉം ആ വല്തൊക്കെ ഉണ്ടാവല്ലോ
ആഹ്
ഞാന് സമയം മറ്റേ കല്യാണത്തിന്റെ അതിരുത് ഒരുപാട് സമയണ്ട് പറഞ്ഞിക്കാണ്ട് ഒക്ക അപ്പൊങ്ങനെ നോക്കിക്കും അപ്പോ അയിനിട വരുത്തരുതേ വേഗം വേഗം ഓരോ ഓരോ ആഴ്ചയിലും ഓരോ പരിപാടി ഇങ്ങനെ നട ത്തിയാൽ മതി ന്നാപ്പിന്നെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല
അതാണ് എല്ലാവർക്കും പറ്റണ ഒരു ദിവസം നോക്കിട്ട് പറഞ്ഞിട്ടൊക്കെ സെറ്റാക്കി വെക്കുന്നിട്ട് അന്ന്
കല്യാണം കല്യാണം നിശ്ചയിച്ചിച്ചണ്ട് കല്യാണത്തിന് ദിവസണ്ട് പറഞ്ഞിട്ട കാര്യല്ല നമ്മളത് ശ്രദ്ധിക്കണം ഉം പിന്നെ മഞ്ഞക്കല്ല്യാണം പിന്നെ കല്യാ ആ സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊറക്കും അപ്പം ഇപ്പോ ബുദ്ധിമുട്ടാവുല്ലേ മഴയാവും നല്ല മഴക്കാലത്താണ് നല്ല മഴക്കാലത്താണ് കല്യാണം
ആഹ്
പൊഴവക്കൊന്നും പോകാൻ തന്നെ നോക്ക എനിക്കൊണ്ട് പൊഴവക്ക നക്കൊന്നും പോകാൻന്ന് തന്നെ നോക്കണ്ടന്ന് പറഞ്ഞ അങ്ങനത്തെ മഴയോ മാട്ട
ഇല്ല ഈ ഞങ്ങളവിടെ ഒരു സ്ഥലംണ്ട് ങ്ങക്ക് അറിയോ അറിയില്ല ഈ റീൽസിലൊക്കെ ണ്ടായ മുറിഞ്ഞ് മാടറിലെ
ഞങ്ങളവിടെ കേക്ക് കൊടുക്കാ ഞങ്ങളവിടെ കേക്ക് മുറിക്കാൻ പോയിനി അവിടെ അവിടെല്ല അവിടെ നമ്മള് പിന്നെ ഇത് നമ്മളിന്നാള് ഇവള്ത് മോം റ്റു ബി കയിച്ചാ പോയ സ്ഥലം ആ ആ ആ ആ ആ അല്ല ഞങ്ങളങ്ങട്ട് പോയിനീത് അതിൽ മഴെയ്തപ്പോഴാണ് കേക്ക് സ്റ്റുഡിയോ ഒക്കെ കേറിയത്
ആഹ്
പിന്നെപ്പ ഞാനിപ്പ അടുത്ത്ങ്ങളാ ങ്ങ്ളാ പാലത്തുമ്മാ വന്നിങ്ങാണ്ട് ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി മോന്റെ മോ മോന്റെ ചങ്ങായിക്ക് അപ്പം മോന്റെ ചങ്ങായിയാണ് ഞാനുവായിട്ട് ഓന് ഭയങ്കര കമ്പനിയാണ് അപ്പം ഇവിടെല്ലന്നെയാണ് ഇവിടെന്നെയാണ് ആ ഇവിടെ ഇവിടെള്ളതാ ഇവിടെള്ളത് അതാണ് ഇവിടെള്ളത് ങ്ങളാ ആ പാലത്തുമ്മ വന്നിട്ട് അവിടെ വന്ന് കയിച്ചു ഞങ്ങള് ഞാനന്ന് നിങ്ങളെ വീട്ടിക്കൊക്കെ വരണം വിചാരിച്ച പിന്നെ അന്ന് പെ ട്ടെന്നിവിടെ ആ അതിന്റെയങ്ങനെയല്ല ഇവിടെ നാട്ടിലൊരു ചെക്കൻ മരിച്ച് പറഞ്ഞാണ്ട് ഇവലൊക്കെ ഫോൺ വിളിച്ച് അപ്പോൾ ആകെ ടെൻഷനായി കറന്റ് പിടിച്ച് മരിച്ചല്ലോ പത്താം ക്ലാസ് പഠിച്ചണ കുട്ടി ആ കുട്ടീന്റെ റിസൾട്ട് വന്ന് പറഞ്ഞ് ഫുള് എ പ്ലസ് നല്ല മാർക്കുണ്ട് അറിയണതാ
ആണോ
ഉം അപ്പോ അങ്ങനെയൊക്കെ കേട്ടപ്പോ പിന്നെ അപ്പോ ഈ ഇവിടെ ഞ ഞങ്ങളെ ഈ നാ ട്ടില്ലേ ഞങ്ങളെ അയൽവാസിയാണ് വിചാരിചെങ്ങാണ്ടാണ് മോൻ്റെ പെങ്ങളെ കുട്ടിയാണത് ആ അപ്പോ എന്ത് കേട്ടുങ്ങാണ്ട് വേഗം പോന്നതാ
നമ്മള് ഡ്രസ്സ് കോഡ് കല്യാണത്തിന് ഡ്രസ്സ് കോഡ് വേണ്ടല്ലോ ആ നാ
കല്യാണത്തിന് ഡ്രസ്സ് കോഡ് ഇപ്പം പിന്നേം ഡ്രസ്സ് കോഡ് അയച്ചു വന്ന്ണു
വന്ന്ണ്ല്ലേ
ആഹ്
അക്പ്പൊ എല്ലാർക്കും ഒപ്പിക്കാൻ കയ്യോ ആവുന്നില്ല നമ്മൾ ഉള്ളോലും ഇല്ലാതോലും ഒക്കെ ഇട കലർന്നതല്ലേ അപ്പം എല്ലാർക്കും അതാ പിന്നെ എല്ലാർക്കും ആവുമ്പോൾ നല്ല റേറ്റ് അല്ലല്ല റണ്ണിങ്‌ മെറ്റീരിയല് കുറഞ്ഞതിലൊക്കെ അല അങ്ങനെ കിട്ടാണ്ടല്ലോല്ലേ
കിട്ട്വേക്കാരം
മ് എല്ലാവർക്കും അങ്ങനെ നോക്കയാണെങ്കിൽ അങ്ങനെ നോക്കേന
ആഹ് പിന്നെ എന്തൊക്കെയാ ന്നിട്ട്
പിന്നെന്തൊക്കെ അങ്ങനെ ഇന്താക്കണം ആ ന്താ എത്ര പരിപാടി വേണ്ടി വരും മൈലാഞ്ചിയൊക്കെടണോ അയ്നൊക്കെ മ് അത് ച്ചിണ്ടാക്കാനും ഇട ഞങ്ങൾ ഇടാനും കജ്‌ നീട്ടി തരേണ്ട അന്റെ ന മുന്നേക്‌ നിക്ക് രണ്ട് കൈമേലും ഇട്ട രെണ്ടിയെരും
ആ പോതേ
പിന്നെ എന്താ ഇതെന്താ കാട്ട്ന്ന ഇന്ന്ട്ട് കേക്കുറിക്കൽ ബ്രൈഡ് റ്റു ബി അതോ
ബ്രൈഡ് ടു ബി നമ്മക്ക് സെറ്റ് ആക്കാം ഇവിടെ ഏഹ്
അവ്ടെ സ്ഥലത്ത്ന്ന് അങ്ങനെ നോക്കേണ്ടി വെരും
ആഹ അവിടെ ഗ്രൗണ്ട് ഇണ്ടല്ലോ ഇന്നാ അയിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ് ആഹ് ആഹ്
ആഹ് ഓക്കെ ഇല്ലയേ എയായിട്ടുള്ളു